സുഖമല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ?
പറയൂ പറയൂ
കൊറച്ചധികം ഉറക്കെ പറയൂ..
ഹലോ
ആഹ് ഹലോ കേക്കാം കേക്കാം ഹലോ ഉറക്കപ്പറ
ആഹ് പറയൂ പറയൂ
എന്താണ് പതുക്കെ സംസാരിക്കുന്നത് ഒറക്കെ സംസാരിക്കു
എല്ലാവരും ഉറങ്ങുകയാണ് ഇവിടെ
എങ്കിൽ പുറത്തേക്ക് പുതപ്പിനടിയിൽ നിന്നും എണീച്ച് പുറത്തേക്ക് വരു സുഹൃത്തേ
അതെ എല്ലാരും ഒറങ്ങാണ് ഇപ്പൊ സീനാണ്.
ഓഹ് അത് ശെരി താങ്കളിപ്പോഴും പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണല്ലേ?
അത് ജീവിതത്തിന് പ്രയാസം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ
അതെ പിന്നെ എന്തൊക്കെയുണ്ട് സുഹൃത്തെ വിശേഷങ്ങൾ
സുഖത്തിലായി പോവുന്നു പ്പൊ
പുതപ്പു മൂടി ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ ആഹ് നമുക്ക് ഒരു ടോപ്പിക് എടുക്കാം
അതെ
നേരത്തെ ജാതിയല്ലേ ഇപ്രാവശ്യം നമുക്ക് ഏഹ് കുറച്ചധികം മോഡേൺ ആയിട്ട് റംബൂട്ടാൻ എടുത്താലോ?
അതൊരു നല്ലൊരു വിഷയം തന്നെയാണ്
ഞാൻ പറയട്ടെ റംബൂട്ടാൻ കൃഷി
ഉം
വ്യാവസായിക അടിസ്ഥാനത്തിൽ നല്ല ലാഭം കൊയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് റംമ്പൂട്ടാൻ കൃഷി ഇപ്പൊ ഉം ഞാൻ ഇന്നലെ ഒരു ഇന്നലെയല്ല കുറച്ചത് ഒരു ഒരു ആഴ്ചക്കിടയിൽ ഒരു വീഡിയോ കണ്ടു കുട്ടനാട് ചെങ്ങന്നൂർ തിരുവല്ല ആ ഭാഗത്ത് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനുണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയില് നല്ല ഫേമസ് ആണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയാണ് ഇതേപോലെ എൻഎയ്റ്റീൻ റംബുട്ടാന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും പത്ത് പത്തർനൂറ് തൈയുണ്ട് പത്തർനൂറ് മരങ്ങള് അപ്പൊ അതില് നിന്ന ഏറ്റവും മികച്ച ക്വാളിറ്റികള് പാക്ക് പാക്ക് ചെയ്ത് ഇതേ പോലെ കടകളിലേക്കയക്കുന്ന ഒരു ചിത്രം കാണാനിടയുണ്ടായി. അതിനിടക്ക് കോട്ടയത്ത് മറ്റൊരു ഡോക്ടറാണ് ഡോക്ടർ അദ്ദേഹം ഡോക് ട്റാണ്. ഓഹ് അതായത് ഫേമസ് ആയ ഏതോ ഒരു ഹോസ്പിറ്റൽല്ലേ ഏതാ എന്ന് ഓർമ വരുന്നില്ല ഹ സർജനാണെന്ന് തോന്നും അപ്പൊ അദ്ദേഹം ഭയങ്കര ആത്മസംഘർഷങ്ങളുണ്ടാക്കുമ്പോ അദ്ദേഹം അതിന് വേണ്ടി തന്റെ മനസ്സൊന്ന് ലഘൂകരിക്കാൻ കണ്ടെത്തിയ മാർ ഇത്തരത്തിൽ കൃഷി ചെയ്യുക എന്നത്. അത് റംമ്പുട്ടാൻ കൃഷിയെന്നെയ്യുന്നുണ്ട് അപ്പൊ ആഹ് റമ്പുട്ടൻ കൃഷിന്ന് പറഞ്ഞത് നമുക്ക് നല്ല പോലെ ചെയ്യാൻ പറ്റിയ എന്നാല് ഭയങ്കര ആദായം കിട്ടുന്നൊരു മാർഗമാണ്. അത് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന വർഷം തന്നെ കിട്ടണം കിട്ടിക്കൊൾണംമെന്നില്ല ചെയ്ത് ഒരു മൂന്ന് കൊല്ലൊക്കെ ആവുമ്പോ അത് എന്തെയ്യാ നല്ല രീതിയില് വ്യവസ്ഥാപിതമായി നമുക്ക് കായികൾ ലഭിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന ലാഭങ്ങൾ ലാഭം നല്ല രീതിയിൽ കൊയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഇന്ന് ഒരു സാധനം കഴിച്ചു കാരക്കല്ലേ മഞ്ഞ കാരക്ക
ഉം
നല്ല ഒന്നാം തരം മഞ്ഞക്കാരക്കെണ്ട് അതായത് മൻ മഞ്ഞ ഇപ്പൊ എനിക്ക് കാരക്കാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടാണ്. ഇത് രാജസ്ഥാനിന്ന് വരുന്ന കാരക്കയാണ്.
ഉം
താങ്കൾക്ക് ശ്രദ്ധിച്ചാ മനസ്സിലാകും ഇപ്പൊ പൊതുവേ മഴ മഴയൊക്കെ ആയോണ്ട് എന്ത് ചെയ്യാ നല്ല പോലെ സാധനങ്ങൾ പോകാതെ വരിക്കും നല്ല പോലെ വെല വെല കൊറയുകയും ചെയ്തൊരു സമയാണ് ഇപ്പോ ഏകദേശം ഒന്നര കിലോ നൂറ് നൂറ് രൂപയ്ക്കാണ് മഞ്ഞക്കാരക്ക വിപണിയിൽ നമുക്ക് ലഭിക്കുന്നത്.
ഉം
നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് കാരയ്ക്ക മഞ്ഞക്കാരക്ക അമ്പത് രൂപ കൊടുത്ത അമ്പത് രൂപ കൊടുതാൽ എഴുന്നൂറ്റി അമ്പത് ഗ്രാം കിട്ടും അത് മേടിച്ച് ഇങ്ങനെ നമുക്ക് തൊലിച്ച് തിന്നുകൊണ്ട് നടക്കാം.
അതെ അയിന്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും അത് ഒഴിവാക്കുകയും ചെയ്യാം.
അതെ അതെ ആ കുരു വേണെങ്കി നട്ടാൽ ചെലപ്പോ ഈത്തപ്പന മരങ്ങൾ നമുക്ക് കിട്ടുകയും അത് വേണമെങ്കിൽ വിറ്റ് ആദായം ഉണ്ടാക്കാം.
അതെ അതിലൂടെ നമുക്ക് എന്തെയ്യും. അയ്മ്പർപ്യ കൊടുത്ത് വാങ്ങ്ണീന്ന് പകരം നമ്മുടെ വീട്ടുറ്റത്ത് നിന്ന് തന്നെ കാരക്ക തിന്നാ.
അതെ അതെ താങ്കൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഇതേപോലെ മേടിക്കുകയും. ഓ പത്ത് പത്ത് പത്തമ്പത് കുരു ഉണ്ടാകും അതെല്ലാം നീളത്തിലും. ത്രികോണത്തിലുമൊക്കെ. മുളപ്പിക്കാനിടുകയും മുളപ്പിച്ച് തയ്യാക്കി വലുതാക്കി അതിൽ കായ പറിക്കുകയും ചെയ്യണം കേട്ടോ.
അതെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളെ അടുത്തൊരു നഴ്സറി ഉണ്ട് അതായത് കൊ ട്ടുപ്പുറം ഭാഗത്തെ അവിടെതുണ്ടോ ഞാൻ പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
അവിടെ ഉണ്ടോന്നോ.
ആഹ് നിങ്ങൾക്ക് പരിചയംണ്ടെങ്കില ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോട്ട് ഉണ്ടാാവാനും സാധ്യത ഉണ്ട്.
ആര് എ എന്ത് ഇത് ഈന്തപനയാണോ.
കാരക്ക ആഹ്
ഇല്ല ഈത്തപ്പന ഇവിടെ ഇല്ല കാരണം ഈ ഭാഗത്തില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം. ഈത്തപ്പന പൊതുവേ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് തമിഴ്നാട് ഭാഗത്ത് നിന്നാണ്.
ഉം
അത്തരത്തിലുള്ള തൈകള് കായ്ക്കാൻ സാധ്യത കുറവാണ് സ ഇത് കായ്ക്കുന്നത്. ഇത്തരത്തിൽ നല്ല സുന്ദരമായ സുഭിക്ഷമായ കായകള് കഴിക്കാനും സാധ്യതയില്ല നേരെ മറിച്ച്. ഇപ്പൊ നമ്മള കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കായ മൊത്തം. രാജ രാജസ്ഥാനീന്ന് വരുന്നതാണ് രാജസ്ഥാൻ അപ്പ രാജസ് സ്ഥാനിൽ നിന്ന് വരുന്ന കായ അത് അങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ. രാജസ്ഥാനിലെ തൈകള് തന്നെ വേണ്ടിിവരും.
ഉം
അപ്പൊ അത് ഒരുപക്ഷെ അങ്ങനെ ഇവിടെ ഇവിടെക്കെ ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ്.
ഉം ഉം
അത് പിന്നെ അത്രത്തോളം നമ്മള് എന്ത് യാ ആ മാനസികമായിട്ട്. തയ്യാറെടുപ്പ് നടത്തുകയും പിന്നെ അതിന് വേണ്ടി സാമ്പത്തികമായി. ചെലവഴിക്കുകയും ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അത്തരത്തില്. ഇതേപോലെ രാജസ്ഥാനിൽ നിന്ന് നമുക്ക് തൈകളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കും.
ഞമ്മള്റെബുട്ടാനെ പറ്റിയായിരുന്നല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത്.
ഓ നമ്മൾ റബുട്ടാനിൽ നിന്നും നമ്മൾ അവസാനം കാരക്കയിലേക്ക് എത്തികയാണ്.
കാപ്പ റംപുട്ടാനെന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ അടുത്തിടെ ഇങ്ങനെ സഞ്ചരിക്കുകയുണ്ടായി. ഒരു പരീക്ഷയുടെ ഭാഗമായിട്ട് അപ്പണ്ട് ഒരു സ്ഥലത്ത്. അമ്പത് റുപയാണോന്ന് അറിയില്ല റംമ്പൂട്ടാൻ കൊടുക്കുകയുണ്ടായി ഒരു. വണ്ടിയിലെ. കവറിലാക്കിയാണ്ട്
ആ
അതിന് തൊട്ടപ്പുറത്ത തന്നെുണ്ട് ഒരു മരം അതായത് റബുട്ടാന്റെ മരം. ഒരുപാട് പൊഴുത്തു തൂങ്ങി നിൽക്കുന്ന എനിക്കതിൽ കാണാൻ പറ്റുവാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടുന്ന് ഒരു പറ്റാണ്ട്. ഒരിപ്പുറത്ത് വണ്ടിൽ വിക്കുവാണോന്ന് ഞാാന്. എന്റെ സംശയത്തിന്റെ നാരുകൾ അവിടേക്ക് കടന്നു ചെല്ലുകയാണ് ചെയ്യുന്നത്.
അത് ഓ
കാരണം ഈ റംബുട്ടാൻ എന്നുള്ളത് ഒരു തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വ്യാപകമായി വളരുന്ന ഒരു ഉഷ്ണമേഖല പഴമാണ് റംബുട്ടാൻ എന്നുള്ളത്.
അതെ
ഇതിന് റംബുട്ടാൻ എന്ന പേര് മലായി ഭാഷയിലുള്ള റംബുട്ട് എന്ന. മുടി എന്നർത്ഥമുള്ള വാക്കിൽ നിന്ന് വന്നതാണ് ഈറംബുട്ടാൻ എന്നുള്ളത്. മലായ് ഭാഷ
താങ്കൾക്ക് ഇതിനെ കുറിച്ച് അഗാധമായ അറിവുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ കുറച്ചധികം സമയത്തേക്ക് വിസ്മരിച്ചു പോയി
ഓഹ് ഞാനതിൽ കൃദാർദ്ധനായി
താങ്കൾക്ക് ഈ ഓർമ്മ ശക്തി അതേപോലെ ഭൗതികമായ വളർച്ച അതൊക്കെ വളരെയധികം കൂടുതലാണ്
അത് നിങ്ങൾക്ക് തോന്നുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്
ഇല്ല മറ്റൊരാൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അതിന് അതിന്റതായ എന്തെങ്കിലും കാരണങ്ങൾ ഇല്ലാതില്ല
ചിലപ്പോ ചിലപ്പോൾ പറയുന്നവന്റെ അത്ര കേൾക്കുന്നവൻ ഇല്ലെങ്കിലോ
അങ്ങനെയല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെ ഒരാൾക്ക് തോന്നണമെങ്കിൽ മറ്റേ കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആൾ അത്രത്തോളം മികച്ചവനായിരിക്കണം അങ്ങനെ വെറുതെ ഇപ്പം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാള അല്ലെങ്കിൽ പൊക്കി പറയേണ്ട അങ്ങനെ പറയുന്നവരല്ലല്ലോ പൊതുവേ മ മലയാളികൾന്ന് പറഞ്ഞാല് മ മലയാളികളൊക്കെ പറഞ്ഞാല് ഏഹ് അത്തരത്തിൽ ഒരാളുടെ മറ്റൊരാളുടെ സ്വഭാവം ഇയാൾക്ക് ക്ക് സ്വീകാര്യമാകണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കും
കാരണം മലയാളികളാണ് പലപ്പോഴും മറ്റുള്ളവനെ മോട്ടറാക്കിയാണ്ട് ഉന്നതകളിലേക്ക് കൊണ്ടു പോയി അവിടുന്ന് പോയി താഴേക്ക് തള്ളിവിടുന്നത് മലയാളികളാണേ
അല്ലല്ലല്ല അത് അത് നമ്മ നമ്മടെ സുഹൃത്ത് വലയങ്ങളിൽ സംഭവിക്കുന്ന ഒരു സംഭവ വികാസം മാത്രമാണ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കയാണ് കാരണം ഇപ്പോ ഒരു നല്ലൊരു പൊതുവേദിയിൽ ഒരിക്കലും നമ്മളവനെ മോട്ടറാക്കി അവനെ നാണം കെടുത്തണം നമ്മുടെ സുഹൃത്താണ് അപ്പ അവനെ നാണം കെടുത്തണം എന്ന രീതിയിലെ അത് നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ സംഭവിക്കുന്നൊരു സംഭവകാസം മാത്രം അതേ സമയം ഇപ്പ ഞാൻ ഈ ഇടക്ക് കണ്ടു മഞ്ചേരിയിൽ ആ മഞ്ചേരിയിൽ അല്ല കോഴിക്കോട് ഹൈലൈറ്റ് മാളില് അത്തരത്തിൽ ഈ ഹെഡ്ഡറു ചെയ്യുന്നില്ലേ ബോൾ ഇങ്ങനെ മേലെ കെട്ടിത്തൂക്കുന്നത് ഹെഡ്ഡറു ചെയ്യണം
ഉം
ആ അപ്പൊ ഒരു സുഹൃത്ത് തന്റൊരു മറ്റൊരു സുഹൃത്തിനെ ഇങ്ങനെ ഉന്തിത്തള്ളി പോടാ പോടാ എന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി അവസാനം അവൻ അവിടേക്ക് ചെല്ലുകയും അവൻ അവസാനം ആഹ് ബോള് ഫസ്റ്റ് ട്രൈയിൽ തന്നെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ആഹ് ബോള് അവന്റെ തല കൊണ്ട് അ കുറച്ചധികം ഉയരത്തിലേക്ക് ഉയർന്നു ചാടി ആത് ബോൾ ഹെഡ്ഡറു ചെയ്യുന്നുണ്ട് അപ്പൊ ആ സുഹൃത്തിന്റെ സ്ഥലം ചോദിക്കുമ്പോ പറയും മഞ്ചേരിയാണെന്ന് പറെയുന്നുണ്ട് അപ്പ താഴെ കമന്റ് ബോക്സ് നോക്കി ഞാൻ മനസ്സിലാക്കി എന്തെന്നറിയാം അപ്പം അത് ഓൻ എന്തെ ഓന്റെ സ്ഥലം ആദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ ആ സമ്മാനം ഈ പണിയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു ഈ സമ്മാനം ആദ്യം തന്നെ കൊടുക്കാമായിരുന്നു മനസ്സിലായ അത് മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഏതൊരാളുടെ ഉള്ളിലും ഒരു കാൽപന്ത് കളിയുടെ മികവ് അല്ലെങ്കിൽ കാൽപന്ത് കളിയെടെ ഏതെങ്കിലുമൊക്കെ നല്ലൊരു അംശം ഉണ്ടാകും എന്ന ഒരു പൊതു വിശ്വാസമാണ് ആ കമന്റ് ബോക്സുകളിൽ നിന്ന് എനിയ്ക്ക് മനസ്സിലായത്
അതെ അതെ അതെ കാരണം അതിനെ നമുക്ക് തള്ളിക്കളയാനും പറ്റൂല കാരണം ഞാൻ മനസ്സിലാക്കിയത് ഒരു കൊല്ലം ജില്ലക്കാരനെന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് മലപ്പുറം അത്രയുമേൽ ഭയങ്കര സംഭവമായിട്ടുള്ളൊരു സ ജില്ല തന്നെയാണ്
അതെ എന്നാൽ ഈ നീ നീ നീ ചെല കാര്യങ്ങൾ കൊല്ലം ജില്ല മികച്ചതാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്
ഞാനൊരു പിള്ളങ്കാരനായത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ കൊല്ലത്തിനെക്കാൾ അടിപൊളി മലപ്പുറം തന്നെയാണ് എന്നാണ്
ഏറെക്കുറെ ഏറെക്കുറെ ജനങ്ങളുടെ പെരുമാറ്റ രീതിയിലും കൊറെ
അതെ സ്വഭാവ രൂപീകരണങ്ങളിലും സാംസ്കാരിക സാമൂഹിക ഇടങ്ങളിലും
ആ സാമൂഹിക ചുറ്റുപാടുകളിലൊക്കെ മലപ്പുറം ഓ വളരെയധികം മികച്ച മുന്നിലാണെന്ന് മനസ്സിലാക്കാം പക്ഷെ ഇനിയൊരു കാര്യം ഞാൻ പറയാനുണ്ട് ആഗ്രഹിക്കാണ് കഴിഞ്ഞ കൊല്ലത്തെ ആ ജില്ല തിരിച്ചൊള്ള ഇതേപോലെ അക്രമങ്ങൾ നടക്കുന്ന ജില്ലകൾടെ ലിസ്റ്റ് പൊറത്ത് വന്നിരുന്നു
അതെ അതില് കൊല്ലം ജില്ല എന്ന് പറയുംമ്പോ പലപ്പോഴും നമുക്കൊരു എന്തിനക്കെയോ വേണ്ടി അടികൂടുന്നു എന്നാണീ
പക്ഷെ കൗതുക കരകം എന്ന് പറയട്ടെ അതിൽ ഒന്നാം സ്ഥാനം അലങ്കരി ക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് മനസ്സിലാക്കണം താങ്കൾ അതിൽ ഈ പറഞ്ഞ അടി ഉണ്ടാക്കുന്ന ജില്ല ആദ്യ അഞ്ചിൽ പോലുമില്ല
കാരണം എല്ലാ മേ എല്ലാ മേഖലയിലും അവിടെ ആളുകളുണ്ടെ പ്പഠിയുണ്ടാക്കാനാണെങ്കി അവിടെ പഠിക്കാനാണെങ്കി അവിടെ എല്ലാ മേഖലയിലും ഇപ്പോ മലപ്പുറം തിളങ്ങിക്കൊണ്ടിരിക്കയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്
ഇല്ല ഇത്രത്തോളം സാമൂഹികമായി കെട്ടുറപ്പുള്ള ഒരു ജില്ല കേരളത്തിലെ ആ ക്രൈം റേറ്റിൽ കേറ്റവും കേസുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ലയായി മാറുന്നു എന്ന് പറയുന്നത് അത്യധികം വേദനാജനകവും ഖേദകരവും ആണെന്ന് ഞാൻ മനസ്സിലാക്കാണ് അല്ലെങ്കിലും എന്തെ ഒരു മ സമാധാനപ്രിയരായ അതെ ആ സമയം അതിക്രമിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നു ശരി നിർത്താം
ഓക്കെ
ശരി നന്ദി നന്ദി നമസ്കാരം
നന്ദീ